ആഹ ആ കേക്കണ്ട് ആഹ അരെലും വന്നണ്ടാവൂലേ ആ ആഹ ആ പിന്നെ എന്താ പറഞ്ഞേ ഏ
എന്തോക്കയാണെങ്കിൽ അവിടുന്ന് ശീല എടക്കല
ഇല്ല ഞാൻ റെഡിമെയഡ് എടുക്കല ശീലടുത്ത് അടു- പിക്കല് കുറവാ
ഏർ ങ്ങ അടിക്കുവോ
തൊന്നി വിട്ടത് അങ്ങനെൊക്കെ അടിക്കും അല്ലാതെ ഹ ചുരിദാറൊന്നും അടിക്കൊന്നുമല്ല അടിക്കുവോ
അതേമാതിരിന്നെ തുഞ്ഞിട്ട്
ആ് അത എന്റെ വെട്ടു ഒന്നും അല്ലേ അങ്ങനത്തെ മാക്സി മേലെക്കൂടെ അടിക്കും അതൊക്കെ ചെയ്യും
ആഹ ആ ോ മോളം അങ്ങനെ എന്ത ചെയ്യോ
ഇല്ല ഓ ഇനി വരില്ല സ്റ്റേഷനിൽ വെറുതെ ഇരുന്നു എന്തെങ്കിലൊക്കെ ഒന്നതിനൊക്കെ പോ പറെച്ചാൽ ഒന്നും വേണ്ട ഇല്ലേ മൂന്ന് ദിവസം വതന്ന് അങ്ങനെ പോയി ആഹ പറഞ്ഞച്ചങ്ക പിന്നപ്പോ ടൈം പിന്നെ സമയം ഇല്ലല്ലോ അപ്പൊ ആഹ ശരി ഉം വേറെന്തൊക്കെ
വേറെ എന്താ അപ്പം ഇങ്ങള് ചുരിദാർ ആണ് ഇട്ടത്
ഞാന് ചുരിദാറിടും പർദ്ദ ഇടും ആ പിന്നെ ചുരിദായും, പർദ്ദ ആപ്പടി
ആഏ ഓള് റെഡിമെയ്ഡ്എടുക്കലേ തൈക്കാറ്
ആഹ മോ ആ അതിൂറെ ഡിമെയ്ഡ് എടുക്കലെന്നെ
ആഹ
വേറെന്തൊക്കെയാ
വേറെന്താ നിങ്ങ ഓൺലൈന ആയിട്ട് വാങ്ങല
ഓൺലൈനായിട്ട് അങ്ങനെ വങ്ങലില്ലേ മ്മ സൈസിനൊന്നും കിട്ടൂലല്ലോ ഞാന അധികം പിന്നെ ഷോപ്പ് കടയിൽ പോയിട്ട്ന്നെ എടുക്കല്
ഏ ഒന്നും ഓഡർ ചെയ്യണ്ട ഉണ്ടാവല
ഓർഡർ ചെയ്യും എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർചെയ്യും മോള ഓർഡർ ചെയ്യും ആ അങ്ങനെയൊക്കെ മേടിക്കും അല്ലാത ഞാൻങ്ങനെ ഒന്നും ഓൺലൈന ഒന്നും മേടിക്കലില്ല
ആഹ ഞാനും അതേമാതിരി എല്ലാം സ്ക്രീഷോട്ട് എടുത്തോക്കും പെട്ടെന്ന്ഓർഡർ തരാ ചെയ്തു ഇല്ല
ആ ആഹ
ഓർഡർ അങ്ങനെ ചെയ്യല്ല സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ നല്ല ഉ പിന്നെ എന്തെങ്കിലും വല്പത്തിന് എന്തെങ്കിലും
ആ അങ്ങനെ വരും അതന്നെ പിന്നെ നമ്മല് റിട്ട കൊടുക്കാ തിരിച്ചു കൊടുക്ക ക്കാൻനടകണ്ടിരും ആയിക്ക് നല്ലത് കട പോയി നമുക്ക് പറ്റല്ലെങ്കിൽ മാറ്റിക്കയും ചെയ്യാം ഉ ഇന്നലെ ഭയങ്ങന ഉണ്ടാക്കി ബൂസ്റ്റ് കേക്ക് ഉണ്ടാക്കി ന്ന്പറഞ്ഞത് ഞാൻ ഉണ്ടാക്കി നോക്കിട്ടില്ലേ എളുപ്പ ആ
മുട്ട രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുത്താണ് മിക്സിൽ ഇട്ട് അടിച്ച അല്ലെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കില്
ആ ബീറ്റ് ചെയ്യണം അല്ലേ
ബീറ്റ് ചെയ്യ ന്നിട്ട് കൊ ഇട്ടട്ടിട്ട് പിന്നെ അഐക്കസം മൈദെ
മൈദയും ആ അയിന് അയിൻ്റ കൂടെ ഒരു ഇതിനാണ് ഫ്ലേ ഇതിന് ആ ണ്ടാവൂല്ലേ
ആ ഞമ്മള് കേ ഇത് മുട്ടാ കേക്ക്ണ്ടാടാക്കണ അതി
അതേപോലെ തന്നെ അതില് ഇപ്പോ നമ്മൾ കൂടുതലായിട്ട് ചേർക്കണത് ഈ ബൂസ്റ്റിന്റെ ഒരു പാക്കറ്റ് മാത്രം ചേർക്കണ്ടാവള്ളൂല്ലേ ആ ആ
ഇവിടെ പിന്നെ നമ്മള് നോൺ സ്റ്റിക്കിന്റെ ചട്ടിയിലോ അല്ലെങ്കിൽ കുക്കറിലോ ഒക്കെ ആണെങ്കിൽ പിന്നെ അടിഭാഗത്ത എന്തെങ്കിലും
അ അടിൽ എന്തെലും പാത്രം വെക്കെ ഇണ്ടാവും അല്ലെ ആ ആ
പൊന്തി വരും രസാണ്
ആ രസാണ് വൈകുന്നേരം എന്തെങ്കിലൊക്കെ അങ്ങനെ ഇണ്ടാക്ക ക്ക
നിങ്ങളത്ത വേറയിറ്റിണ്ടാക്കല്
ഞാന് ഉം ഇതൊക്കെ തന്നെ കേക്ക് ഇതേ പോലെ കേക്ക് ക്കണ്ടാവും പ്പം മൈദക്കെ ഇട്ടിട്ട് കേക്ക് ഇണ്ടാക്കും ക്കും അതേപോലെ അതില് പഴം ചേർത്തിട്ട് പഴം വാട്ടിറ്റ്
ആ
നെയ്യല് വാട്ടിയിട്ട് ഇതില് മിക്സ് ചെയ്യും ഇതിൽ ചേർക്കും നമ്മള് ഈ മൈദയുടെ ഇതിൽ ചേർത്തിട്ട് അങ്ങനെ കുക്കറിലോ ഇട്ടിട്ട് സാധ ഇണ്ടാക്കണ പോലെ ഇണ്ടാ ക്കും
ആ
ഓ പിന്നെ ചോക്ലേറ്റ് ആ മോൾക്ക് നല്ല ഇഷ്ടാണ് ചോക്ലേറ്റിട്ട് ഇണ്ടാക്കണ അപ്പൊ അതങ്ങനെ ഓ ചോക്ലേറ്റ് ആ വച്ചുണ്ടാക്കും അങ്ങനെ എന്തെങ്കിലുഒക്കെ കയട്ടക്ക അങ്ങനെണ്ടക്കോ ആതിയൊക്കെ നല്ല ഹ് താൽ ല്പര്യമായിരുന്നു അ ബീട്ടറുംതോ വേടിച്ച് കേക്കും കേക്കിന്റെ ടിന്നും അത് ഇതൊക്കെ വേടിച്ചിട്ട് ക ഉണ്ടാക്കാൻ നോക്കും പക്ഷെ ആ അത് ആ കൊറച്ചീസം എന്റെ ആവശ്യം കഴിഞ്ഞപ്പോഅത് കഴിഞ്ഞ്
ഇന്റോ അങ്ങ ന്നെണ്
പിന്നെണ്ട പിന്നെആയിമക്ക് നോക്കിട്ടന്നെ ഇല്ലേ അത് അങ്ങനെഇരിക്കും
ആ ഞാന് അയിന്റെ പൂതിയോണ്ടൊന്ന് വാങ്ങി മാങ്ങിയാണ്ട് ഒരിക്ക ഉണ്ടാക്കിന്റനന്നായില്ല പിന്നെന്റെ ഉണ്ടാക്കിനോക്കിട്ടുലിയ പിന്നെ അവിടെ ഇങ്ങനെ കടന്നു പിന്നെ ഒരു ദിവസം എടുത്ത നോക്കുമ്പോ
ആ ആ ആ അതന്നെ എല്ലാർ അ ആത്ത ദ്യത്തെ ഒരു പുതുക്കത്തിലൊക്കെ എന്തേലും കിട്ടിയാ പുതുക്കത്തിലൊക്കെ അങ്ങനെ ഉണ്ടാക്കി ഓക്കും
ആ അതന്നെ
പിന്നെ നമ്മക്ക്ഈ അച്ചപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടില് ഇണ്ടാക്കി വച്ച കുട്ടികൾക്കും ബേക്കറിന്നും മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലതാണേനോ ഏ എല് എന്താ വാ അതപ്പോയി പറഞ്ഞ പോലആദ്യയൊക്കെ ഇണ്ടാക്കിരുന്നു
ഏ
ഓഹ് അതു പോലെ വെട്ട് കേക്ക് അതൊക്കെ ഉണ്ടല്ലോ നമ്മൾ മൈത പര പരത്തിയിട്ട് അതൊക്കെ നമ്മൾ ഉണ്ടാക്കി വിക്കുന്നത് നല്ലതല്ലേ
നമ്മളയിന് കൊറെ പീടിന്നും വാങ്ങും അങ്ങനെല്ലേ ഒക്കെ ഇണ്ടാക്കാൻ കൈയണതന്നെ
നമ്മള് വിചാരിച്ചപ്പോ അതൊക്കെപ്പോ അങ്ങനെക്കെ മതി പിന്നെ ആ മ ടിച്ചിട്ട് ആ മെനക്കെടുന്നമ ടിയോണ്ട് നമ്മള് എളുപ്പംപീടീന്ന് ക്ക്ണല്ലേ ഹ് അത് ചെയ്യൂ
അപ്പൊ നമ്മള് എളുപ്പത്തി ഞാണ് പോയി മ
ആ അതന്നെ ആ നമുക്കതന്ന ആ മെനക്കെട് നേരം കൊ വെടിക്കതിരിക്കും
ആതന്നെ
വേറെന്താ ഇല്ല്യ ഓള് ആ അഞ്ച മണിയാാവും കഴിയാന് പിന്നെ ഇവിടെ എത്തുമ്പോത്തിന് എന്തായാലും പിന്നെ കൊറച്ചർക്ക് ണോ അഞ്ചോകാൽ, അഞ്ചരക്ക് ആവ്പോത്തിന് എത്തുള്ളൂ
ആഹ ശരി കക്കടതൊക്കെണ്ടാവും ചക്കി മാങ്ങയും
ആഏ ചക്ക നല്ലണ്ട് ആഹ
എല്ല ഉണ്ട് അവിടെല്ലാം ഉണ്ട്
അതെ ഏ ക കുട്ടാനോക്കെ വയ്ക്കുമോ മൈമം പണിെടുക്കാ മാട്ടിയാനെ
ഞാൻ പണി എടുക്കും
അ ചക്ക ചക്കവും പണ എടുക്കാ റ് ഇഷ ഒട്ടിപൊടിച്ചു കളങ്ങായിട്ടൊക്കെ ആ അ കൂട്ടൻ വെച്ചാ നല്ല ഇഷ്ട ഉണ്ടാവൂല്ലേ
ആല്ല പച്ചവളംുംാങ്ങി കരച്ചാലല്ല റസം അല്ലേ
ആഹ രസമാണ്
പക്ഷെ പൊരിച്ചിട്ടൊന്നുമല്ല പൊരിച്ചല്ല
ആഏ ഏ ഞങ്ങളവിടെക്കെ അത് ഈ പഴമ്പൊൊരിക്കണ്പോ ചക്ക പഴുത്ത ചക്കപ്പൊരിക്കും
ഹ പോത്തതോ
ആ പഴുത്ത ചക്ക ഒക്കെ മാവിലെ മുക്കിട്ട് പൊക്കും ആഹ ശരിക്കും ഉണ്ടാക്കി വ
ഉം
ആ ആ
ഞങ്ങള് ല്ലേ പിന്നെ പോത്തത് നമ്മള് കൂട്ടാണ്ടാക്കല്ലോ
ആങ്‌ഹ ആങ്‌ഹ
നല്ല ജീരകം തേങ്ങാ പാലൊക്കെ വറഞ്ഞണ്ട്
ആങ്‌ഹ ആങ്‌ഹ് അങ്ങനെ ഉണ്ടാക്കണ്ടാവുംല്ലേ
ആ ഒരു രസാ അങ്ങനെ എണ്ടാക്കിയാല്
ആങ്‌ഹാ
പിന്നെ അതിനോട് എന്തൊക്കോ ഉണ്ടാക്കണാണ് പായസോ
ആ ആങ്‌ഹ അതൊക്കെ ആ പലേതും കാട്ടണാണ് ആൾകാർ പിന്നെത് വിളയിച്ചെടുത്തുക്കും ഓ നൂറ് ക്കീട്ട് എടുത്തേക്കും അങ്ങനെ പലേ പരിപാടി ഇണ്ടല്ലോ
ഉം ചക്ക മതി ക്ഷെ ഉണ്ടാക്കാൻ മടിയ പിന്നേം തോനെ ഒണ്ടാക്കി നിക്ക് നക്ക കൂട്ടാനാ ചക്കനോട് കൂട്ടാൻ വെക്കും അതന്നെ എണ്ടാക്കി അയ് എനിക്ക് അല്ലേ ഇഷ്ട ഞാൻ ഒണ്ട കൊലോണം ഒരു ഒന്നൊക്കെ ഒരു മുറി മുറിയൊക്കെ ണ്ട ഇന്നിണ്ടാക്കിയ പിന്നെ നാളീ ഇണ്ടാക്കും പിടിച്ച് കൊക്കുംപോയെ ഇരിഞ്ഞാണ്ട് ണ്ട്
ആ അങ്ങനെ അതൊക്കെ ഇതമ്മുക്ക് ഇ നൂർക്കി തരാനൊക്കെ ആരെങ്കിലുക്കെ എണ്ടെങ്കി സു സുഖാണ് അങ്‌ഹ് വീട്ടിലുള്ള പ്രായായരൊക്കെ എന്തൊക്കെ ആക്കി
ആ അക്ക ആക്കിരും
ഇതൊക്കെ വൃത്തിയാക്കി തന്നാ നമക്ക് എളുപ്പം ഒണ്ടായി കൊറേ സമയം അങ്ങനെ മെന ക്കെട്ടിട്ടുണ്ടെങ്കി
മം മം ചക്ക അയിന്റെ പുരു പറയു ക്കണോ
ആഹ് കുറി മാ മാങ്ങെക്കെട്ട് കറിക്കും ചെക്കക്കുരു മാങ്ങി ആഹ് മുരിങ്ങേന്റെലെട്ടിട്ടു വോം രസാണ് നല്ല പൊടിള്ള ഇത് വേണം ചക്കവേണം അതി ചക്കക്കുരു വേണം
ആഹ് അതന്നെ മുരിങ്ങട് ആഹ് മുരിങ്ങട്ടച്ചല്ല ഇഷ്ടാനിക്ക്
മ്മ് മുരിങ്ങില്ലാത്ത ഒരു ചക്കക്കുരമാങ്ങ മുളകറിച്ചാ നല്ല രസാണ്
പിന്നെ ചക്കക്കുരു ഇപ്പൊ കാണാം പൊരിച്ചുണൊ കാണാം
ആഹ് പോയി യുറ്റു യൂറ്റുബ് തൊറഞ്ഞാല് ചക്കറ്റ് കാട്ടാത്ത പണിയൊന്നുല്ല- ല്ല ചക്കടെ മടല് വരെ എടുത്തിട്ട് മടല് വരെ എടുക്കും എല്ലാ നല്ല സംഭവ അവര് ഓരോന്ന് ഓരോന്ന് ചെയ്യ
ഇങ്ങനെ രസം ഇണ്ടായാലും ഇല്ലെങ്കിലും അങ്ങ്ട്-
ആഹ് അതെന്നെ ഞമക്ക് കാണുമ്പോ നല്ലിതാണ് ഞമ്മളവന്നഴിമ്പം ചെയ്തോക്കണോ
ക്കുമ്പ അത്രന്നതുണ്ടാവില്ലെ
എ എതാ കാണുമ്പോ ഞമ്മക്ക് നല്ലരസം തോന്നും ക്കെ
വേറെന്താ ഇപ്പ ഞാൻ ച- കലായോണ്ട് അതെമ്പാടു-
ആഹ് ഇപ്രാശം നങ്ങ അവിടൊന്നും അങ്ങനെ മാങ്ങണ്ടായി- ട്ടില്ല്യ
ഇല്ലേ ഏഹ് ഞങ്ങളവിടെ ഇണ്ടായിന് നല്ലോണ്ടായിന് ഇല്ല നല്ല എണ കോമാങ്ങയാണ് പിന്നെ ഒന്ന് ഇറ്റോടൊക്കൊല്ലൊ ഉൾ
നല്ല നല്ല മാ മാങ്ങ കാല ആമ്പോ നമക്ക് ഉപ്പിലിട്ടിട്ടും അച്ചാർട്ടും ഒക്കെക്കെ ഇപ്പശ അങ്ങയ്നൊന്നുള്ളൊന്നും ഉണ്ടാര്ന്നീല
ഏ ഞാനെ അതൊക്കെണ്ടായിനി പക്ഷെ ഇട്ടീല്ലാന്നെള്ളു
ആ ഞങ്ങള് ഇവടെ ഇണ്ടായില്ല കൊറവാരുന്നു അ- അല്ലെങ്കിൽ ഒരുവർ- സുത്തോള ഉണ്ടാവു ഉപ്പിലൊക്കെക്കിട്ടവെച്ചിണ്ടങ്കി- ഈ ഈ വർഷത്തെച്ചത്ത് വർഷം മേ പിട്ടച്ചക്ക ഉണ്ടാവും
ആഹ് ഇങ്ങട്ട് എങ്ങനെ ഇങ്ങള് ചെയ്യല് ആ എത്താ പിന്നെ കാട്ടല്
എന്ത്
ആ ഉപ്പിലിട്ട് പിന്നെ അച്ചാറാ ക്കെ ഉണ്ടോ
എല്ല ഒപ്പിലിട്ട് തന്നെ അങ്ങനെ കൂട്ടും പച്ചത്തെ പച്ചമുളകു ഒക്കെ ചതച്ചിട്ടിട്ട് കുറച്ച വെളിച്ചെണ്ണ കഴിച്ച് നമുക്ക് ക ചോളക്കൊെ കൂട്ടാലോ
ആഹ അത ഞാ ചച്ചാത് അങ്ങനെ ഉണ്ടാക്കല്
ആഹ പച്ചമുളക്കും ചെറിയൂലേ ചച്ച അ കുറച്ചൊളിച്ചണ് ഒഴിച്ച നല്ലൊരു നല്ല രസഹം
ആ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കില
ഇല്ലല്ലേ ആഹ ആഹ ആഹ